ഞാൻ ഫുൾ തെരക്കിലല്ലേ?
എന്തെയ് കളക്ടർ ജോലി ഇണ്ടോ?
നീ അറിയാത്ത പലദുണ്ട്.
എന്താണ് അവ പറ അറിയട്ടെ.
ഇല്ലല്ല അതങ്ങനെ ആരോടും പറയാൻ പറ്റുന്നല്ല.
ഉം ആയിക്കോട്ടെ ഇത്ര ള്ളു. ചിരിക്കല്ലേ.
ഞാനിവിടെ തണുപ്പും കൊണ്ട് ഞാനവിടെ ഒറ്റക്കാരുല്ലാണ്ട് ഇക്ക് പേടി ആവ്ണ്ട്.
അതെ അതെ ചിരിക്കല്ലേ മതി കുട്ടികളാണങ്ക ഉറങ്ങാ വെരിട്ടും. പൊറത്തേക്ക് നോക്കുമ്പോ ജനല് കൂടെ കൊറെ മരങ്ങള് കാണുന്നുണ്ട്. അയിന്റെ ഇടയിൽ ഒരു ക ക കാക്ക ഒരു ചിരി കഴിഞ്ഞില്ലേ അയ്യോ. ആഹ
അയ്യ ധൈര്യം ണ്ടെങ്കി പൊറത്തെറങ്ങി
അയ്യോഇല്ല ഇല്ല അല്ലെങ്കില് കുറച്ച് പേടിയുള്ള കൂട്ടത്തില. പൊറത്തിറങ്ങിയിട്ടുണ്ടെങ്കി നാളൻന്റെ പൊടി പോലും കിട്ട്
പിന്നെ വല്യ ആളായിട്ട് ഇങ്ങനെ പൊറത്ത് തണുപ് കൊണ്ടിരുന്നേ?
ഉം അത് കൊറച്ച് നേരത്തേ അല്ല.
ഇഞ്ഞ് പോവൂല അർദ്ധരാത്രി കഴിഞ്ഞ പുറത്തിറങ്ങരുത്ത എന്ന പറയ യ യക്ഷി യക്ഷി പാലമരത്തിൽന്നിറങ്ങി വരും ആ ആരിക്കും അറിയാം പണ്ട് എന്തക്ക കേട്ട പോലെ എപ്പോഴും അതും വിശ്വസിക്കും ഭയങ്കര പരി കേട്ടോ ഉള്ളതായാലും ഇല്ലാത്തതായാലും
മനിക്കൂ
കുറച്ച പേരിള്ള കൂട്ടത്തിൽ രാത്രി കെട്ടിയോണ്ടെങ്കിലും ഫോണിൽ വില പറയാ അത് സിനിമയും കാണുള്ളൂ അല്ലെങ്കിൽ കാണൂല
മ്മെ അപ്പളും കാണൂ
ആ അപ്പൊ കെട്ടി ഉണ്ടെങ്കി കാണും അത ഉണ്ടെങ്കിൽ ഞാൻ ഇടക്ക്ട ഇിടയ്ക്ക് മഖത്തക്ക് ഇങ്ങനെ ലേറ്റ്ടിച്ച് നോക്കും ഇങ്ങനൻ ഉറങ്ങിയോ ഉറങ്ങിയോ അതറങ്ങിയാ പിന്നെ അങ്ങണല്ല അത്രപേടി
ഞാന അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ കണ്ണടിച്ചിരിക്ക
ഉം അഹ് മിഞാനാ നാലാന്നപ്പൊ അറിയില്ല മിന്ന മിന്നയാന്ന് അന കെട്ടിയോനും കൂടെഒരു സിനിമ ഉണ്ടു
ഉം
പ്രേത സിനിമ ഞാനാ ഫോണ് പിടിച്ചായിന്ന് കണ്ട് കണ്ട് കണ്ട് ഇങ്ങോട്ട് ഇപ്പ യക്ഷി ഇങ്ങോട്ട്റ ഇറങ്ങി വന്നേക്ക ഞാ പേടിച്ചിട്ട് ഫോണ് കഴുന്നു കൊഴിഞ്ഞാടി അതില് വേഗം ഇട്ട് പോണ് വാങ്ങീട്ട് ഇി കാടേണ്ട കാരണംന്ന് പറക്കങ്ങണ്ട ണ്ടത് കണ്ടു എ കാണോമാണെന്ന പേടിയാണേും പ്രേതൊക്കെ വരുമ്പോ ഞാൻ ഉള്ളും പിടിച്ച കണ്ടി ച ഇപ്പ്േടിച്ച
ആന്നും അല്ല പണിക്കും പോയാ പോരെ
എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ട പേടിയാണെങ്കിലിൽ അേറെ പേടിയാണ്
അക്ക
പകലൊക്കെ ഇരുന്ന് കാണൂട്ടോ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്തി ചിറങ്ങണ പ്രയത് അമ്മ ഊത യക്ഷി ഒക്കെ കാണും രാത്രി ആയാലോ അക്കെ അണ്ണന്ന് പിന്നെ രണ്ടു ദിവസത്തിനൊറ്റേക്ക് കടക്കാനും കേയറാനും ഒക്കെ പേടി
ഉം
ഉം അങ്ങനെ ഒരു കാഥ വീ വീടിറെ അടുത്ത് കാടൊക്കെ ഉണ്ടോ
ഉപ്പറ ഇതിന്റെ ആഹ് ഉണ്ട് വീടിന്റെ മിണ്ടാണെന്നോ ഇനി ഓരോന്നന്ന് പറയാൻ നിക്കല്ലേ
പറ വീടിന്റെടുത്ത് കാടുഉണ്ടെങ്കി നോരു കഥ പറഞ്ഞരാാ പറ
ഇല്ല ഇല്ല ഇല്ലട്ടോ മുൻണ്ടാണന്നട്ടോ കത്തിണ്ടണ
ണ്ടല്ലേ
നല്ലോണം ഇവിടെന്ന് എന്തൊ കൊ ഒച്ച കേക്കുന്നു
ഇനിപ്പൊ കാട് വേണംന്നൊന്നുമല്ല അമ്മേ എന്റെ സ്വന്തം വീട്ട് പോയാ അതിലേറിയ കാസ്റ്ററ്റ റബ്ബറും തോട്ട ട്ടം മഞ്ഞ കൂടെ പാടം പാടത്തിന്റെ അയില തോട്
വ്വാവൂ
ഞാൻ പറഞ്ഞുതരാം മനസ്സില എങ്ങനെ കണ്ടട്ടോ
വണ്ടാ വേണ്ട വാണെക്ക് പോയിടിയാ
പ്രേതത്തിന്ല്ല പറയുന്നത്
ആ ആഹ് ഞാ ഞാൻ മനസ്സിലാ മനസ്സിലായി എനക്ക് എന്താ വെച്ചാല് ഉമ്മാന്റെ പോരാ എന്താ ഉമ്മാന്റെ പൊര പൊരയിലല്ല പൊരന്റെ അങ്ങോട്ട് പോകുന്ന വഴിയുണ്ട്. ആടെ ചുറ്റുനും റബ്ബർ തോട്ട
ആ എന്റെ വീട് സ്വന്തം വീട് അവിടെ എങ്ങനെയണ. ഉള്ളിക്ക് മെയി പോണ റോട്ടന്ന് കുറേ ഉൾ മെയിൻ റോട്ടിന്ന് നിന്ന് കൊറേ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ചെറിയ ടാർ ട്ട അങ്ങൻ റോഡാ പിന്നെ അവിടന്നും കൊറെ ഉള്ളേക്ക് കേറി കേറി പിന്നെ ഒരു നാലഞ്ച് വീട് വരിക്കുണ്ട് അവിടന്നോടെ ഉള്ളിലക്ക് കറണം റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ഉള്ള്കൂടെ. ഉള്ളിൽ കൂടെ അങ്ങന അങ്ങട്ട് കയറി കുറച്ച് ഉള്ളേക്ക് പോയാ അവിടെ രണ്ട് വീട് ഒന്നിന്റെ വീട് ഒന്നിന്റെ അച്ഛന്റെ പെങ്ങളെ വീട് ഉം ആ ഒരു വീടുള്ളൂ വീടിന്റെ മൂന്ന് ഭാഗവും റബ്ബർന്തോട്ടം.
ഉം.
നേരെ വീട് നിക്കണേതിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ ചെറിയ ഇറക്കം പോലെ പിന്നെ ഫുള്ള് കവ്ങ്ങ തോട്ടം. കവുങ്ങുതോട്ടതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ തോട് കുഞ്ഞ ചാല ഇ പോലത്തെ തുടല്ലാട്ടോ.
ഉം.
വല്യ വല്യ തോടാ നല്ല വീതിയുള്ള തോട്. അങ്ങനെ ആകെ രണ്ടു വീടുള്ളൂ.
ഉം.
ഒന്ന് ആലോച്ചോക്ക ഒരു ഒര ആ ഏഴ് മിനിറ്റ് എങ്കിലും റബ്ബറിനടുത്ത് കൂടെ നടന്നെങ്കിൽ അപ്പറത്തരു വേറരു വീട് മ്മുക്ക് കാണാൻ പറ്റുള്ളു.
കും.
പക്ഷെ എന്തോ അവിടെ ജീവി ച്ച് ശീലായതൊണ്ടേ അത് ഇഷ്ട പിന്നെ കൊറേ വീടിലോട് കുട്ടിക്കൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി.
അതെന്താ?
അങ്ങനെ ഈ കാട്ടുമുക്കില് ജീവിച്ചു ഷീലായിട്ട് ഞാൻ കാട്ടവാസി കാട്ടുവാസി. അങ്ങനെ ജീവിച്ചതല്ലേ കാട്ടു കാട്ടുവാസി അങ്ങന
ഉം മനസ്സിലായി എനിക്ക് മറ്റേ മറ്റേ ആ സിനിമയത്തെ
എത് ഏതാ മറ്റേ കലാഭവൻ മണീന്റെ സിനിമയാണോ?
ആ ഏ ആ അതന്നെ അതന്നെ. മറ്റേ ഇയ്യാം പാറ്റ
അങ്ങ അങ്ങനക്കരുത് ആ കാട്ടുവാസിയല്ല.
അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്.
ഏയ് അങ്ങനെയൊന്നല്ല. ഉറക്കം വന്ന് വന്ന് വന്ന്
നല്ലോണമുണ്ട്.
കഥ കേട്ടിട്ട് റൂമിൻ്റെ ഉള്ളീന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വരെ പേടിയാവണ്.
ഞാൻ അതന്നെ അപ്പൊ ചിന്തിച്ച് പുറത്തേക്ക്പ്പ ഞാൻ എങ്ങനാ നോക്ക? പക്ഷെ ഞാൻ നോക്കിയാ
അല്ല ആശുപത്രിയാവുമ്പോ ലേറ്റ് ഉണ്ടാവൂലേ?
ആ
അപ്പ പിന്നെ ന്തിനാ പേടി
ആയി ആയി ഫോട്ടോ ആഴ്ചര ന്തവിടെ നിക്കലെന്ന് ഇപ്പ പേടില്ലാ ഇപ്പ പേടിണ്ട് ന്താ ചാല് മേലത്തെ തട്ടി ഹ്ജേ രണ്ടാ അപ്പ മീലാത്ത തട്ടിലൊന്നുല്ല അപ്പനിക്കൊരു പേടി അവിടെന്ന് ന്തേ വന്നിട്ട് എന്നെ പിടിച്ചാലോ
അതെ സെക്കന്റ് ഫ്ലോറോ ക്ക ഭയങ്കര ഇഷ്ട്ടാണ
ഉം ഹ് മം മിണ്ടാണ്ടക്ക് ന്റെ നേരെ മുമ്പിലാണ് ഉം
സെമിത്തേരിണ്ടോ ങ്‌ ങ്‌
ആ ആ പക്ഷേ ഞാൻ കാണൂല ഞാൻ കാണൂല ങ്‌ ഹേ അതു താടാ
ക്കടോ
ഉം
കാടാന്ന് പറയുമ്പം എന്ത് കട എന്ത് കട പറ
പേടിയാ സൂപ്പർ മാർക്കറ്റ് അ ഉം
ഉം ഒക്കെ ക്കന്റെ കാണാ അവിടെത്തി
ആ എവിടെ ഉം ഉം
അല്ല അപ്പൊ വോഈ ആശുപത്രി എവിടെ നിക്കണത്
അസുത്രി ആശുത്രീന്റെ എടുത്തന്നെ
ഹ്ങ്ങെ
തറന്റെ മോളിൽ അ ഉംഗ്ങ് ഹും
അല്ലപിന്നെ മരക്കൊമ്പത്ത് കൊണ്ടോയി വെക്കോ ആരെങ്കിലും
ന്നാ പിന്നെ ചോയ്ക്കാ നിക്കണോ
അല്ല ആ വെറുതെ അല്ല ഞാൻ വിചാരിച്ചു സ് നേഹം കൊണ്ട് കൂട്ട് നിക്കാ പോയതാ കാണും ചെയ്യഏ
ണൂല കാണൂല എങ്ങനിം കാണാൻ പറ്റൂലാ
എന്തിന് കാണണ്ട ആവശ്യം പറ
അതെന്താ ങ്ങളെന്തിനാ കാണാല് കണ്ടീനി
ഞാപറയട്ടെ ങ്‌ ഹേ പറയണ് ശ്രദിച്ചു കേൾക്കണം
അ ആ ആയ്കോട്ടെ ശ്രദ്ധിച്ചു കേക്കാന് നോക്കട്ടെട്ടോ ഹ് ഹേ തമയം എനിക്ക് വളരെ അനുകൂലി മാണ് ങ്‌ അനക്ക് ബുദ്ധിയില്ലാ
ഉം ബുദ്ധി ണ്ട് ക്കി മനസ്സിലാവുണ് ണ്ട് പക്ഷേ പറയാൻ പറ്റാത്തൊണ്ട ങ്‌ ഹേ അതായത് ഞാൻ പറയേട്ടാ കാണണ്ട ന്ന്ള്ളത് ഞാൻ അങ്ങനെ കാണണ്ട ന്നല്ല ഉ.. ദ്ദേശിച്ചത് അത് വെച്ച് കണ്ടിട്ടില്ലെങ്കില് തൊട്ടടുത്ത് ണ്ട് ന്ന്ള്ളതാ സമാധാനല്ലേ അല്ലെ ഇല്ലേ കാണാൻ പറ്റിയില്ലേലും അടു ണ്ട് ന്നുള്ള തോന്നലല്ലേ
ഉം
അത് വേറാരു ഫീലല്ലേ
ഉം ഉം
ഇതൊക്കെ കടന്ന് വന്നതല്ലേ കുട്ടീ
ആ നിങ്ങ അടുത്തടുത്തേന വീട്
ഉം അടുത്തടുത്തന്ന് വന്ന ഞങ്ങരു സ്കൂളിലായിരുന്നു
സ്കൂൾ പ്രണയമാണോ
ഉം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഇൻ്റെ കെട്ട്യോൻ പത്താം ക്ലാസ്സിൽ പോരെ
സേം സേം
ഇന്ന് തുടങ്ങിയത ഒരു അഞ്ച് അഞ്ചര വർഷത്തെ പ്രണയ
ഇൻ്റെ എത്രയായറിയോ
ഉ
എട്ട്
പൊന്നാര കുട്ട്യേ ജൻച്ചപ്പോ തന്നോൻ ഓടെന്നു എ എ
എന്നാ ഒക്കെ വിളിക്കട്ടോ